ആന്നേ ഒരു ഡൗട്ട് ചോയിക്കാൻ വിളിച്ചതാണ് ഡൗട്ടല്ല ഒരു ഏഹ് അഡ്വൈസ് ആഹ് അതെ ഞങ്ങട വീടിന്റ ബാക്കില് കൊറച്ച് സ്പേസുണ്ട് സ്ഥലൊണ്ട് ആപ്പ നമുക്ക് ഇപ്പൊയി ഇനിപ്പ റയ്നീങ്ങ് സീസണെക്കെ അണല്ലോ. അപ പിന്നെ ച് നമ്ക്ക് പെട്ടെന്ന് ഏഹ് ചെ ഇപ്പ് നടാൻ പറ്റിയാ അതായത് പെട്ടെന്ന്.
കൃഷിയെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് വേണേ കൃഷി ചെയ്യാ നമക്ക് എന്ത്‌ എടാ നമ്മക്ക് മതി നമ്മക്ക് എന്ത് സാധനം വേണെങ്കിലും നമ്മക്ക്. കൃഷി ചെയ്യാൻ പറ്റും അങ്ങനെ ഇന്നതൊന്നൊന്നുല്ല നമ്മള് നമ്മളെ വീട്ടില് വാങ്ങുന്ന പച്ചക്കറി നമ്മെള് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് വാങ്ങുന്ന പച്ചക്കറികളാണെങ്കി പോലും. അതിപ്പം ഇപ്പം ഇപ്പം നല്ല വെയിലില്ല എങ്കിലും വെയില് വരുന്ന ഒരു സമയത്ത് കാണുന്നുണ്ടേ ഉദാഹരണത്തിന് കൊറെച്ച് അമരപ്പയറ് അപ്പ നമ്മെള അമരപ്പയറ്. എടുത്ത് അതിൻ്റെ ഉള്ളിലെ, അതിന്റെ ഉള്ളിലെ സാധനങ്ങൾ എടുക്കണ്ട. പകരം നമ്മൾ ആ അമരപ്പയർ നല്ല പോലെ വെയിലത്തിട്ട് ഒണക്കി എട്ക്കണം ഏ? അവള് നല്ല പോലെ ആഹ അല്ല നമ്മൾ അമര പയറ് മൊത്തത്തില് വെയില ഒണക്കി എടുക്കണം ആഹ് മൊത്തത്തിൽ വെയിലത്തിട്ട് ഉണക്കണം കാരണം അരി മാത്ര പ ചെലപ്പോ ഉറുമ്പ് കഴിച്ചോണ്ട് പോകും ചിലപ്പം കിളി എന്തെങ്കിലും കൊത്തിക്കൊണ്ട് പോകാനൊക്കെള്ള സാധ്യത കൂടുതലാ. അപ്പൊ നമ്മള് ആഹ് അമരപ്പയറ് എട് ത്തിട്ട് അത് നല്ല പോലെ വെയിലത്തിട്ട് ഒണക്കി മണ്ണ് ചെറ്തായിട്ടൊന്ന് പിച്ചാത്തി വെച്ചു തോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കെളക്കണം എന്നിട്ട് ഈ അമരപ്പയറിന്റെ വി ത്ത് നമ്മൾ അതിനകത്ത് പാകി കൊടുക്കണം ഇത് കയ്യില് വെള്ളം കൊറച്ച് കൊറ ച്ചി വെള്ളം ഇങ്ങനെ താളിച്ചു കൊടുത്തിരുന്നാ മതി അപ്പം അത് പെട്ടെന്ന് തന്നെ ഒരു ചെടി പരുവത്തിന് ആവുമ്പഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് വേണ്ട അമരപ്പയർ അതിനക ഇത് ന്നന്നെ കിട്ടും ഒരുപാട് മൂക്കാത്ത അമരപ്പയർ വേണം എടുക്കാനായിട്ട് ഒരുപാട് മൂത്ത് ന ഇതാവരുത് പിഞ്ചു പരുവത്തിൽ തന്നെ അത് പറിച്ചെടുക്കണം
ആഹ്
അതുപോലെ നമ്മടെ വീട്ടിലുള്ള പച്ചമുളക് നമ്മള് ഈ പച് ഏ മൊളകും മല്ലിയെക്കെ കടെന്ന് വാങ്ങില്ലേ വീട്ടിലേക്ക് ഉപയോഗത്തിന്
ആഹ് ആഹ് ആഹ്
അപ്പം ആഹ് മുളക് നമ്മൾ എടുത്തിട്ട് അയ്ന്റെ അരി എടുത്ത് പാകി നമുക്ക് വീട്ടിലേക്ക് വേണ്ടതന്നെ മൊളകും നമുക്ക് അയിനാത്തുന്ന് എടുക്കാൻ പറ്റും അപ്പോ ആഹ് അങ്ങനെ നമുക്ക്
ചട്ടിയില് ഈഹ് മറ്റേ ചെടിച്ചട്ടി പോലത്തെ സം സംഭവത്തിലൊക്കെ
നമ്മള് ചെടിച്ചട്ടി വേണ്ട നമ്മള് ചെടി ചട്ടി ചെടിച്ചട്ടിക്കകത്ത് നമ്മള് പാകി കഴിഞ് കഴിഞ്ഞാല് പെട്ടെന്ന് ഉറുമ്പ് കഴിച്ചിട്ട് പോകത്തില്ല അപ്പൊ നമ്മള് കൂട്ടത്തോടല്ലേ ഇതിനകത്ത് പാകുന്നത് അരി അരി കൂട്ടത്തോടല്ലേ നമ്മൾ ഇട്ന്നത് അപ്പൊ അങ്ങനെ തൈ ആവുമ്പഴ്ത്തേക്കും ഓരോ തൈ എളക്കി എളക്കി നടണം നമ്മള് കൊറച്ച് ഏഹ് സ്ഥലം ഇട്ടിട്ട് ഇത്ര അകലവിട്ട് അകലവിട്ട് അകലവിട്ട് നമ്മളങ്ങ് ന നട്ടാ മതി നമുക്ക് ഇഷ്ടമാതിരി പച്ചമുളക് കിട്ടും നമുക്ക് ഇവിടെ വീടിന്റെ സൈഡിൽ അങ്ങനെ നമ്മള് പച്ചമുളക് നട്ടിട്ടുണ്ട് വീട്ടീന്ന് നമ്മള് ആ മുളക് വാങ്ങിയിട്ട് ആ മുള നല്ല പോലെ ഇതാക്കി എട്ത്ത് മ്ക്ക അത് അങ്ങനെ ചെയ്താലും മതി. തക്കാളി ആണെങ്കിൽ നല്ല പഴുത്ത തക്കാളി കൊണ്ടുവന്ന്ട്ട് നല്ല പഴുത്ത ത കളിയായിരിക്കണം അ
അല്ല മ്മടെ ഈ വേപ്പിലച്ചെടി വളരാനായിട്ടില്ലേ അത് എന്താ ചെയ്യേണ്ടന്നറിയാമോ തൺ എന്തെന്നാ അതിന്റെ എടുക്കണത് കറിവേപ്പില ആ ആ
പ്പില വളരാനായിട്ട് നമ്മളെന്ത്‌ ചെയ്യണംന്ന് വെച്ചാ ആട്ടും കാട്ടല്ലേ ആടിന്റെ
ആഹ്
ആട്ടും കാട്ടവും കൊന്നയില ഇല്ലേ കൊന്നയില ശീമക്കൊന്ന
ആഹ്
നമ്മളീ വീടിന്റെ സൈഡിലൊക്കെ വേലിക്ക് വെക്കുന്ന ശീമക്കൊന്ന ഇല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് ആ ശീമ കൊന്ന എടത് എടെ എലയും ആട്ട്ങ്ങാട്ടവും ചേർത്ത് നമ്മള് ഈ കറിവേപ്പിന്റെ മൂട്ടിലിട്ട്ര്ന്നാ മതി അപ്പൊ നമുക്ക് നല്ല പോലെ നല്ല രീതിയില് കറിവേപ്പ് നല്ല പോലെ തഴച്ച് വളരും അപ്പൊ അങ്ങനൊക്കെയാ അവിടുത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ചായ ആഹ് കുടിച്ചിട്ടില്ല ചോറ് വൈകിയാണേ കഴിച്ചത് പിന്നെ കുറച്ചു കഴിഞ്ഞ് ട്ട് ചായ കുടിക്കാന്ന്‌ താൻ ചായ കുടിച്ചോ?
ആഹ് ഞാൻ ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാ ഇയാള് വിളിച്ച്
ണ്ടോ അവിടെ ഇവിടെ ദേ നൽ ഇടിവെട്ടും മഴയും
ആണോ ഇവിടെ വലിയ മഴയില്ല ഇവിടെ ജ് ഏഹ് ചെറുതായിട്ടൊന്ന് പൊടി ച്ചായിരുന്ന് എന്റെ തുണിയെല്ലാം പുറത്ത് കിടന്ന് നനഞ്ഞ് ഞാൻ കണ്ടില്ലായിരുന്ന് ആഹ് മഴ ഇപ്പം വെയില് വന്ന് ഇപ്പൊ നല്ല വെയില് വന്ന് മുമ്പേ വെയില് കണ്ടോണ്ടാ ഞാനങ്ങ് കിടന്നതേ അകത്തോട്ട് പക്ഷേ ഇപ്പ ഇ ഇപ്പം വാതില് തുറന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് തുണിയെല്ലാം അവിടെ കിടന്നങ്ങ് നനഞ്ഞ്
ആഹ് ഇവിടെ വലിയ മഴയില്ല എന്നാലും ഇടി വെട്ടണുണ്ട് നല്ല ഇടി വെട്ട്
ഇടി ഉണ്ടോ അവിടെ ആണല്ലേ
ഉം ഉം പിന്നെ പിന്നെ എന്തൊക്കെയാ വിശേഷം?
ഇവിടെ
കറന്റ് പോവാറുണ്ടോ അവിടെ?
ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകത്തില്ല നമ്മുടെ സിറ്റി ഏരിയായതുകൊണ്ട് നമ്മുക്ക് കറണ്ട് പോ
ആണല്ലേ ഇവിടെ കാറ്റ് വീശിയാൽ പോകും ചെറിയ മഴക് ക്ക് മുമ്പ് വേണമെങ്കിൽ കറണ്ട് പോവും
ആണോ ഇവിടെ നമ്മുക്ക് എത്ര മഴ പെയ്താലും കറണ്ട് പോത്തില്ല നമ്മുക്ക് ആഹ് അങ്ങനെ ആഹ് അങ്ങനൊരു ഗുണമുണ്ട് നമ്മുക്ക് ഇവിടെ കുട്ടി കരയുന്ന എന്താ എന്തിനാ കുഞ്ഞ് കരയുന്നെ?
ഓ
കുഞ്ഞ് കരയുവാണോ?
ആഹ് കുഞ്ഞിന് മഴയത്തിറങ്ങാൻ ഞാൻ വാതിലടച്ച് ലോക്ക് ചെയ്തിട്ടേക്കുവാ
ആന്നോ ആഹ് ഇപ്പോഴത്തെ മഴ നനയാത്തെയാ നല്ലത് പെട്ടെന്ന് പിള്ളാർക്ക് പനി വരും
കഴിവതും മഴ നനയാതിരിക്കുന്നേ നല്ലത് പെട്ടെന്നായിരിക്കും വയ്യാഴിക വരുന്നേ
ആഹ്
പിന്നെ ഞാനൊരു ഡൗട്ടും കൂടി ചോദിക്കണന്ന് വിചാരിച്ചു അയ്യോ അത് എന്തായിരുന്നെന്നാ
എന്താ കൃഷിയ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളാണോ ഞാൻ വല്യ കൃഷി കാരിയൊന്നും അല്ലാട്ടോ ഞാൻ വലിയ രീതിയില് കൃഷിയൊന്നും ഇല്ല എങ്കിലും എന്റെ അമ്മേടെ വീട്ടിന്നാ ഞാൻ വളർന്നെ അപ്പോ ആഹ് അങ്ങനെ ഞങ്ങള് തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യുടാ ഇവിടെ ആഹ് തണ്ണിമത്തനൊക്കെ ഇവിടെ കൃഷി ചെയ്യും പക്ഷെ നമ്മുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള മത്തനേ അതിനകത്ത് കാണത്തുള്ളൂ നമ്മുക്ക് ഒരുപാട് കിട്ടൂല അതിനകത്ത്ന്ന് ഒരാൾക്ക് കഴിക്കാനുള്ളത് കാരണം നമ്മള് വലിയ ജൈവ ജൈവവള ഇട്ടല്ലേ ചെയ്യുന്നെ രാസവള ഇട്ടാണെന്നൊണ്ട് നമ്മള് കടയിന്ന് വാങ്ങുന്ന പോലെ തന്നെ വലിയ മത്തങ്ങ കിട്ടും
കാളിനട്ടാ ഞാനല്ല എന്റെ ഏഹ് ഞങ്ങടെ ഒരു കോമ്പൗണ്ടാണ് ഞങ്ങട ഏഹ് കസിനാണെ ഇപ്പറൊള്ള അത് കൊറെ ടൈം എടുക്കും ആ തക്കാളി റെഡ് കളർ ആവാനായിട്ട്
ആഹ് കൊറെ സമയൊന്നും എടുക്കത്തില്ലടാ അത് പിടിച്ചു കഴിഞ്ഞാല് ഒരു പത് പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പഴ്ത്തേക്കും അത്
ഇത് ഞങ്ങടത് ഭയങ്കര ക്രീമ്ടെല്ലാ കൊറേ നേരം ഒരു കഴിഞ്ഞിട്ടും അതൊരു ഗ്രീനും ഒരു കല്ലപ്പൊക്കെ
ആഹ് അത് പച്ചത്തക്കാളി ഒണ്ട് ആഹ് അത് പച്ചത്തക്കാളിയാടാ അത് അതെപ്പഴും ആഹ് അതെപ്പഴും നല്ല കല്ലായിട്ട് തന്നെ ഇരിക്കും നമ്മള് മറ്റേ ചൊമന്ന തക്കാളി ഞെക്കുമ്പോ ആഹ് ഞെക്കുമ്പോ ഇങ്ങനെ നല്ല പോലെ പതുങ്ങി പോവാത്ത പച്ച നെറത്തി തന്നെ ഇരിക്കും ആ തക്കാളി അങ്ങനെ ഒരു കാര്യൊണ്ട് അതിനാത്ത് അപ്പൊ അതാ അത് കൊഴപ്പയില്ലാ അത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും പുളി ഒണ്ടാവും അതിന്
പുളിയാ പുളി ഇണ്ട് ആഹ് പുളിയൊക്കെ ഞാ എടുത്തായിരുന്നു ഒരുവട്ടം കറിയില് അതുകൊണ്ട് വല്യ ഇതൊന്നും എനിക്കെ സാധാരണ തക്കാളി ഇടുന്ന പോലൊരു ഏഹ് ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ലാ ആഹ് പിന്നെ ഇനി അത് കണ്ടിന്യൂ ഏഹ് പിന്നെപ്പ ഞാനത് ശ്രദ്ധിക്കാറുല്ലാ
ആഹ് അതെന്ന് വെച്ച് കഴിഞ്ഞാ ചൊമന്ന ആവത്തില്ലടാ ചെലതണ്ട് ചൊമപ്പാവാ ഇല്ലാ ചെലത് പച്ചയ് തന്നെ നിക്കും അപ്പ നമ്മ ആഹ് നല്ല പു പുളിയായിരിക് ക്കും അതിന് കറീലിട്ട് കഴിഞ്ഞാ കറി കൊള്ളാതെ വരുത്തൊന്നുയില്ലാ ആവശ്യ വിശത്തിന് പുളിയൊക്കെ ഒണ്ട് അയിനാത്ത് ഉം നല്ലതാടാ നല്ലതാ അത്
ച്ച് വെച്ചിട്ട് ഞാൻ ഇപ് ഇന്നാവും നാളെയാവും റെഡ് കളർന്നും പറഞ്ഞ്
ഇല്ല ഇല്ല അത് നമ്മള് പറ ഇല്ല അത് പച്ചക്കളറിലുള്ള തക്കാളിയാ അത്
ആഹ് ഇന്നാ അതായിരിക്കും അപ്പൊ ഞാൻ റെഡ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ വെച്ചി ച്ചിട്ട്ണ്ട് ഒരെണ്ണം ഞാൻ ഗ്രീൻ ആണ്ന്ന് ഗ്രീൻ ഇങ്ങനെ ഇ ഇട്ടാ ടേസ്റ്റ് ഇണ്ടാവോന്ന് അറിയാനായിട്ട് ഇട്ടട്ട് അത് വെല്യ ടേസ്റ്റി ആയിട്ടെന്തോ എനിക്ക് വേറൊരു ടേസ്റ്റ് ഒക്കെ പോലെ കറി ആകെ ചീത്തായി
ആണോ അയ്യോ കറി എന്തൊക്കെ ടൈപ്പ് കറികള് വെക്
ആഹ് മീൻകറിയിലാണ് ഞാൻ ഇട്ടത് കുക്കിങ്ങില് വെല്യ എന്നാലും അത്യാവശ്യം
ആണല്ലേ പിള്ളേരെയൊക്കെ ഇട്ടിട്ട് കുക്കിംഗ് പാടായിരിക്കും അല്ലേ
പിള്ളേരാ ആഹ് പിന്നെ ആഹ് ആഹ് കുക്കിങ്ങൊക്കെ അയ് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യും പിള്ളേരവിടെ നടക്കും
ആണല്ലേ പിള്ളേരൊണ്ടെന്നുണ്ടെ നമുക്ക് വല്യ പാടായിരിക്കും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ടെ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടേ ഇരിക്കും എനിക്കും അറിയാം ആഹ് പിള്ളേരെ ഒരു കുട്ടിയേ ഒള്ളോ അതോ?
മൂന്ന് പേരുണ്ട്
മൂന്ന് പേരൊ
ആഹ് എളയവളുടെ ഏ എളെ തിന് ഉം ഒരു വയസ്സായിട്ടില്ലാ നട ആള് നടന്ന് തൊടങ്ങിട്ടേള്ളു ഒരു പത്ത് പതിനൊന്ന് മാസായി.
പതിനൊന്ന് മാസോ?
പ്പ മറ്റവര് മഴയത്ത് കളിക്ക്ണ കണ്ടിട്ട് അയാക്കു എറങ്ങണം, അതിനാണ്
അയ്യോ തലൽ എന്തെങ്കിലും ഒരു കവറോ അങ്ങനെ എന്തെങ്കിലും കെട്ടികൊട്ക്ക്
ആഹ് അയ്യോ പനിയൊക്കെയാണ് അവക്ക് ഉം പിന്നെ അതല്ല നമ്മുടെ മുറ്റച്ചിരി സ്ലിപ്പറിയാണ്, ച് പല തീറ്റിയും കണിക്ക ഉം വീഴാൻ ചാൻസ്ണ്ട്, പിന്നെ ഞാനും പോയി ഇറങ്ങി നിക്കണം മഴയത്ത്
മഴയത്തിറങ്ങി നിക്കണല്ലേ ഓ അപ്പ പിള്ളേരെ നോ ക്കാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കോ കുഞ്ഞുങ്ങളെയൊക്കെ?
ആഹ് പിന്നെന്തേയ്യും
ആണല്ലേ
ഉം ഹസ്ബൻഡ് ഇണ്ടക്കി ഹസ്ബൻഡും ഹെൽപ്പയ്യും
ആണല്ലേ, നിങ്ങള് ഹസ്ബൻഡും മൂന്നു മക്കളു അല്ലേ? ഹസ്ബൻഡും, വൈഫും, മൂന്നു മക്കളും ആഹ് നല്ലതാ. ഇവടെ എനിക്ക് ഒരു കുട്ടിയാള്ളത് ഒറ്റ മോള്.
ആണോ എത്ര വയസ്സാ
ഇപ്പ നാലര വയസ്സ് ഇ ഈ വർഷം സ്കൂളി ചേർക്കണോളെ.
ആഹ് ആഹ് ഇന്റെ രണ്ടാമത്തെ മോനെ ഞങ്ങേ ഇന്ന് കൊണ്ടോയി ചേർത്തിയോള്ളു.
ചേർതല്ലേ എ ആഹ് എ കെ യു കെ ജി ല് എൽ കെ ജി ചേർത്തോ? എൽ കെ ജി
സായി
അഞ്ചു വയസായപ്പോ എൽ കെ ജി ചേർത്ത് യു കെ ജി അല്ലായിരുന്നു നല്ലത്? അപ്പൊ ആറു വയസ്സ ആകുമ്പോ ഒന്നാം ക്ലാസിലും ചേർക്കാരുന്നല്ലോ?
ആഹ് അത് കഴിഞ്ഞ വർഷേ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാള് ക്ലാസ് എപ്പോഴും ശരിയാടന്ന് ഞാൻ വിളിക്കാവേ.
ആഹ് ശരിയടാ ശരി ശരി.
ആഹ് ആഹ് ആഹ്